ഏഹ്
ഹലോ..
ആഹ് കേൾക്കുന്നില്ലേ?
ആഹാ കേൾക്കുന്നുണ്ട്.
എന്തുണ്ട് വിശേഷങ്ങൾ?
നല്ല വിശേഷം.
എന്താപരുപാടി?
നല്ല പരുപാടി കുട്ട്യവ്ട്ന്ന് ന്തൊക്കെ പറയുന്നുണ്ടല്ലോ
ആഹ് അവളെ അവള് ഒറങ്ണ സമയായിണ് പക്ഷെ ഇന്നേ ന്തോ അവൾക്ക് ഒറക്ക് വരുന്നില്ല. അവള്ങ്ങനെ ഒച്ചപ്പാട്ണ്ടാക്കി നിക്കാ അപ്പവള് അവൾടെ ഹാ ഡ്രസ്സ് പാന്റും പാമ്പേഴ്സൊക്കെഊരിട്ടാണ്ട് അവൾടെ ഉപ്പന്റെ എ ഫാന്റെട്ത് നിക്കറെടുത്തിട്ട് കളിക്കാണ്
അവൾക്ക് അവൾടെ തന്നെ' ' ഓളെ ഉപ്പുപ്പന്റെടുത്തിന്ന്
ആഹ്, അവൾക്ക് അതൊരു പൂതി. ഞാനെന്നെ അന്തം വിട്ട് നോക്കി നിന്നു. ഒര് ഒരു പാന്റ്ട്ത്ത് കൊണ്ടു വന്ന്ട്ടോ, ന്ന്ട്ട് അവള് അവൾതൊക്കൂരിട്ട്. പമ്പേഴ്സ് പാന്റൊക്കെട്ട് ഒറക്കാൻനിക്കാ. ആ സമയത്ത് അവൾ, അവൾതൊക്കെ ഊരിട്ടാണ്ട്, അവള് ഉപ്പന്റെ ഒരു പാന്റ് നിക്കർ എടുത്ത് കൊണ്ടുവന്നാണ്ട് അത്ട്ട് അതെന്നെ, ഒരോട്ടേക്കൂടെ രണ്ട് കാലൂട്ടാണ്ടങ്ങനെ നടക്ക്ണ്ട്. ഉം, പിന്നെ! എന്തൊക്കെയാ ഭക്ഷണമൊക്കെ കയപ്പ് കഴിഞ്ഞോ?
ണ്ണ് കഴിച്ച് കഴിഞ്ഞ
എന്തായിരുന്നു ഇന്ന്.
പിന്നെന്താ, ന്തേ നൂഡിൽസ് ഉണ്ടാക്കായിരുന്നു. പിന്നെ സാലഡ്. ഉം ഇന്ന് ഇവിടെ ഒരു ചേച്ചി വന്നിരുന്നു, അവര് പിന്നെ ഹ് സാധനങ്ങളൊക്കെ ഡയറക്ട് കൊണ്ട് നടന്ന് വിക്കുന്നെ തെരത്തിലുള്ളേ
ആഹ്, ആഹ് എന്തൊക്കെ സാധനങ്ങളായിരുന്നു.
അത് ഞാൻ കറക്റ്റായിട്ട് കണ്ടില്ല്യ. ന്റെ വൈഫാണ് യിട്ട് വാങ്ങിയത്. ക്ക് വന്ന പേ ' '
ആഹ് ആഹ് ആഹ് അപ്പ അവര് അവരെ കയ്യിന്ന്
നൂഡിൽസ്ണ്ടാക്കി.
ആഹ്, നൂഡിൽസ് വാങ്ങിയതാകുല്ലേ. ദെങ്ങനെണ്ടായിരുന്നു, ടേസ്റ്റ്ണ്ടായിര്ന്നോ?
ടേസ്റ്റെന്താറിയോ പുതിയ പ്രോഡക്ടാടാ, പുതിയ പ്രോഡക് ഇതൊക്കെ ഇവരിങ്ങനെ മാർക്കറ്റിംഗ് ചെയ്തിട്ടാണ് എല്ലാം പരിചയപ്പെടുത്തുന്നത്.
ആഹ്, അതെ അതെ.
ഇപ്പം ടേസ്റ്റ് ഉണ്ട്, മറ്റൊരു ടൈപ്പ് മാഗ്ഗി അതുപോലെ യിപ്പി ആഹ്' 'നൂഡിൽസ്ൻ്റെ മായിരി വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റേനി അഅ് ഉണ്ടായിരുന്നെ.
ആഹ് ആഹ് അത് ഇവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവര് അവരുടെ പ്രൊഡക്റ്റ് ജനങ്ങൾലേക്ക് എത്തിക്കും. നല്ല ടേസ്റ്റ്ള്ള പ്രൊഡക്റ്റ് ആണെന്നറിയുമ്പോ പിന്നതാളുകള് വീണ്ടും വാങ്ങുവല്ലോ.
അതിന് വേണ്ടീട്ട്ള്ളൊരു ട്രിക്കായിരിക്കും. ല്ലേ?
ആഹ്, പിന്നെന്താ നിങ്ങള്. എന്താ ഹെ എട്ക്കോ പോണംന്നെന്തോ പറഞ്ഞീന്യല്ലോ? എന്തായി, പോയോ?
ഇല്ല, പോയില്ല. ഉപ്പാക്ക് ഒഴിവ് കിട്ടീല്ല്യ.
ആഹ് ആഹ് ഓക്കെ അപ്പൊ പിന്നെ നടന്നിട്ടുണ്ടാവില്ലല്ലെ.
പിന്നെ, മസനകുടി മസനകുടി വഴി ഊ ട്ടിലേക്ക് പോവാ ഇതിലേതോ ഒന്ന് ചൂസ് ചെയ്യണം.
ആഹ് അതെ, ന്നാ അടുത്തുള്ള ഏതെലും ടൂറിസ്റ്റ് പ്ലേസ്ല് കണ്ട് പിടിച്ച് അങ്ങോട്ട് പോയാലും മതിയല്ലോ.
ന്താറിയോ അമ്മളെ ഈ ഏരിയയില് തൊട്ടടുത്തായിട്ടൊന്നും ടൂറിസ്റ്റ് പ്ലേസ് കൊറ പോവാണ്, ഉള്ളടത്തൊക്കെ ബീച്ച് സി ബീച്ച് സൈഡൊക്കെള്ളത് പിന്നെ വടെ.
ആഹ്, ആഹ്.
ടൂറിസ്റ്റ് പ്ലേസ് വയനാടൊന്നല്ല, വയനാട് പിന്നെ ഏകദേശം കാണാനുള്ളത് ഒക്കെ നമ്മള് കണ്ടതാണ്.
ആഹ് പിന്നെ ഈ മഴക്കാല ആവുമ്പോ
ഈ തൃശ്ശൂര്, എർണാകുളം.
ആഹ്
അങ്ങോട്ടൊക്കെ പോണം.
ആഹ് ആഹ് പിന്നെ അതുമല്ല മഴക്കാലം ആവുമ്പോ പോയാൽ നമുക്ക്. വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ അധികം കാണാനൊന്നും കഴിയില്ല.
മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യു ആഹ് നല്ല കെയർ ചെയ്തിട്ട് വേണം മഴയത്ത് ഗ്ലാസ്സ്‌മ്മെല് ഏരിയെല് ഫോഗ് വരും. അത് ഞമ്മള്. ഒരു ഡ്രൈവറിന്റെ വിസിലിബിറ്റിയേ ബാധിക്കും.
ആ അതെ അതെ അത് ശെരിയാണ് പിന്നെ അതു അല്ല. നമ്മൾ ഈ ചൊരൊക്കെ കേറുമ്പോളൊക്കെ വളവുകളൊ ക്കല്ലേ അപ്പൊ തിന്നാനും വൈകാനും ഒക്കെ സാധ്യതയുണ്ട്.
ഉം
അപ്പൊ നമ്മള് കെയർ ചെയ്യണം അപ്പൊങ്ങളെ ലോങ്ങ് പോവാണന്ന് ഉണ്ടേലും ആ ഈ ഒരു സാഹചര്യത്തിൽ പോവാതിരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു ചെറിയ മക്ക
ടെല് വരുമ്പോ ഫാമിലി എവിടേലും പോകാനൊക്കെ പൂതിണ്ടാവൂലെ.. അവര് അപ്പോളല്ലേ നമ്മക്ക് കൊണ്ടാകാൻ പറ്റുവുള്ളു.
ആ അതെ അത് ശരിയാണ് അത് ശരിയാണ്. ഇപ്പൊ ഒരു കൊല്ലൊക്കെ അവിടെ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ. ഫാമിലി ആണെന്നുണ്ടെങ്കിലും അവരത് കൊതിക്കും ഒന്ന് പുറത്തിറങ്ങാനും. ബാക്കിയെല്ലാരും ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ. അവരുടെ ഹസ്ബന്റുമാരുട്ടൊക്കെ കൂടെ പുറത്തു പോകുന്നത് അവരിങ്ങനെ നോക്കി നിക്കല്ലേ. പിന്നെ അവർക്ക് പൊർത്തറങ്ങാൻ കയ്യാന്ന് പറഞ്ഞാല്. ഇവര് വരുന്ന ഈ ഒരു മാസം അല്ലെങ്കിൽ പയിനഞ്ചിസം അല്ലെങ്കിൽ രണ്ടു മാസം അല്ലേ ഉണ്ടാവുള്ളു അപ്പൊ പോകും വേണം. ഹലോ കേൾക്കുന്നില്ലേ?
കേൾക്കുന്നുണ്ട്.
അങ്ങനെ നിങ്ങള് സൗണ്ട് കുറച്ച് കൊറവായിട്ട് തോന്നുന്നു.
അതെന്റെ ഫോണൻ്റെ പ്രശ്നം കൊണ്ട
ഓ അതെയോ?
ഫോൺ ഒന്ന് മാറ്റണം. ഈ ഫോണിപോൾ യൂസ് ചെയ്തു കൊടുത്തിട്ട് ഏകദേശം രണ്ടു വർഷത്തിന്റെ മേലെ ആയി.
ഓ അതെയോ. അപ്പൊ ഇനി ഏത് ഫോണിലേക്കാണ് മാറാൻ തീരുമാനിക്കുന്നെ.
മാറാനേ. ഏ ഐഫോൺ ആണ് നോക്കുന്നത്. ഇനിയിപ്പ ഐഫോൺ ഇറങ്ങാൻ പുതിയ ഐ ഫോൺ ഇറങ്ങാ ഇനി രണ്ടു മാസം കൂടി ഉള്ളു.
ആഹ് ആ എന്നിട്ടാണോ. എയ്‌റ്റിൻ ഐഫോൺ എയ്റ്റീൻ ആണല്ലേ.
ഇപ്പ എറങ്ങിയ സേവ്ന്റീൻ പ്രൊ എടുക്കുക. അല്ലെങ്കിൽ പിന്നെ എയടീൻ പ്രൊ യിലെക്ക് മാറണം. ഇപ്പോ എയ്റ്റിൻ പ്രൊ ഇറങ്ങിട്ട്ങ്ങനെ ഉണ്ട് നോക്കട്ടെ.
ആഹ്.. എന്റെ ഒരു അഭിപ്രായത്തില് സെവെന്റി പ്രൊമാക്സ് എടുക്കുന്നത് നല്ലത് കാരണം. എയ്റ്റീൻ പ്രോ മാക്സ്.
താല്പര്യ ഇല്ല മാത്‍സ് കയ്യില് ഒതുങ്ങുല. നമ്മുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ട് എനിക്ക് ചെയ്ത്. പ്രോ വേരിയൻറാ അതുപോലെ തന്നെ ബേസ് വേരിയൻറ്.
ആഹ അതിപ്പോ ഓരോരുത്തർക്കും ഓരോതല്ലേ ചിലർക്ക്. വലിയ ഫോൺ തന്നെ കിട്ടേണ്ടി വരും. ആ വലിയ സ്ക്രീനിൽലൊക്കെ നോക്കി ശീലിച്ചവർക്ക്. പിന്നെ ചെലോൽക്ക്. ചെറുത ചെറുതായിരിക്കും കംഫർട്ട്. അപ്പൊ നിങ്ങൾ ചെറുതാണ് കംഫർട്ട് എന്ന് തോന്നുന്നു. ആ ഇങ്ങ
മൂവി കാണലൊക്കെ.
ആഹ്. ആഹ്...
യൂസ് ചെയ്യാൻ പറ്റും ഒക്കെ ആവുമ്പോം ചെറിയ ഫോണും ഫോണ് മതി. പിന്നെ ചെലോനൊക്ക വലിയ ഫോൺ എടുക്കാൻ കാരണം ഒന്ന് മൂവി കാണാന് പിന്നെ രണ്ടാമത് ബാറ്ററി ബേക്കപ്പ്.
ആഹ് പിന്നെ അതുവല്ല നമ്മള് ഇപ്പൊ കൊറേ റീഡ് ചെയ്യണേല് ഏഹ് പഠിക്കുന്നവർക്കൊക്കെ വലിയ ഫോണാണ്. നല്ലത് കാരണോം
പക്ഷെ കയ്യേ ഒതുക്കം ബേസ് മോഡലാണേ ആ സിക്സ് പോണ് ഫ്രീ ഹിറ്റ്‌ സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് ആ ഒരു ഡിസ്പ്ലേ സൈസ്ള്ളെ
ആഹ് കയ്യിലൊതുക്കം അതാണ് പക്ഷെ എങ്കിലും ഏഹ് ചെലൽക്കൊക്കെ കൺഫർട്ട് വല്യ ഫോണാണ്‌
പുതിയ ഫോണ് താല്പര്യം ഞാൻ ഇന്റെ താല്പര്യം പറഞ്ഞന്നേ ഒള്ളു
ആഹ് ആഹ് ഓക്കേ ഓക്കേ അങ്ങനെക്കെ ഈ ഏഹ് സെവന്റീൻ പ്രോ എടുക്കുന്നതാണ് നല്ലത് എയ്റ്റീൻ പ്രോ എടുക്കുന്നതിനെക്കാട്ടിലും കാരണം റേയ്റ്റും അത്യാവശ്യം നല്ല ഡിഫറൻസ് ഇണ്ടാവും ഇനിപ്പോ എയ്റ്റീൻപ്രോ ഇറങ്ങിയാല് സെവന്റീൻ പ്രോക്ക് വെലക്കൊറയും.
ഞമ്മളെയ്റ്റീൻപ്രൊയ്ടെ സെവറ്റീൻത് പ്പോള്ള മേജർ വ്യത്യാസം ഒള്ളത് എന്തൊക്കെയാ ആദ്യം സ്റ്റഡി ചെയ്യണം. അപ്പൊ ഞമ്മുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് അവയിലിണ്ട് ഇന്നെണ്ടെങ്കിൽ മാത്രേ എടുത്തിട്ട് കാര്യോള്ളൂ
ആഹ് അതെയ അത് ശരിയാണ് പിന്നേ
താങ്കൾ ഏത് യൂസ് പിന്നെ ഫോണാ യൂസ് ചെയ്യ്ന്നേ
ഞാന് സാംസങ് എസ് ട്വന്റി ത്രീ പ്ലസ് ആണ് യൂസ് ചെയ്യുന്നത് ട്ടോ അഹ ഇപ്പൊ എന്റെ ഫോണില് ലൈൻസ് വന്നിട്ട്ണ്ട് ഗ്രീൻ ലൈൻസും പിങ്ക് ലൈൻസ് ഒക്കെ ആയിട്ട് ഒരു നാലഞ്ചാറ് ലൈൻസ് ഒക്കെ വന്ന് നറഞ്ഞു നിക്കാ എന്തോ അപ്ഡേഷന്റെ പ്രശ്നം കൊണ്ടാണ് സോഫറ്റ് വെയർ അപ്ഡേഷന്റെ പ്രശ്നം കൊണ്ട് എന്തോ ആണ്. ഇപ്പോം ഇനിയിപ്പത് ശരിക്കും അവര് സാംസങ്ങിന്റെ കമ്പനി മാറ്റിതരേണ്ടതാണ്. ഇതിപ്പോ യു എ ഇ പ്രൊഡക്റ്റ് ആയോണ്ട് അവരത് ഫ്രീ ആയിട്ട് മാറ്റി തരില്ല. നമ്മള് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും ഇത്‌
ഏഹ് നിങ്ങള് സർവീസ് സെന്ററിൽ പോയിട്ട് അന്വേഷിച്ച് അന്വേഷിച്ചിരുന്നോ
ആഹ് അന്വേഷിച്ചു. സർവീസ് സെന്ററിൽ പോയിട്ടും മറ്റേ സാംസങ് കേറ് എന്താവു വാട്സാപ്പ് ആയിട്ട് ചാറ്റ് ചെയ്തു ഒക്കെ അന്വേഷ്ച്ചു അപ്പകളൊക്കെ അവര് പറയുന്നത് തന്നെ യു ഐ പ്രൊഡക്റ്റ് ആയോണ്ട് ഇവര് ഫ്രീ ആയി മാറ്റിതരിലാന്ന് വേണേ അങ്ങട്ട് ഫോൺ കൊടുത്തയച്ച് അവിടുന്ന് മാറ്റിച്ചോളു അല്ലാതെ മാറ്റിത്തരാൻ കഴിയൂലന്നെന്നെ പറയണേ ചാർജ് ഈടാക്കും ചാർജ് അവര് പറയുന്നത് പതിനൊന്ന് നൂറ്റി ഇരുപത് ആഹ് ആ ഒരു റേഞ്ചിലാണ്. അപ്പ ഞമ്മള് വിചാരിക്കും ആ ഒരു പൈസ ഇണ്ടെന്നെണ്ട നമുക്ക് വേറെ പുതിയ ഫോൺ വാങ്ങിക്കൂടെ
അപ്പൊ ഇവിടെ ഇവിടെ നാട്ടിലപ്പോ ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് മാത്രമേ അവര് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നൊള്ളല്ലെ
ആഹ് അതെ മെയ്ഡ് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യന്ന് ഫോണമ്മലെണ്ടായി ട്ട് കാര്യവില്ല ഇന്റെ ഫോണിന്റെ കവർമ്മല് മെയ്ഡ് ഇൻ ഇന്ത്യന്നിണ്ട് പക്ഷെ അത് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണെങ്കിലേ ഓര് ഫ്രീ ആയിട്ട് മാറ്റിത്തരൊള്ളു. അല്ലെങ്കില് നമ്മള് പൊർത്തന്ന് വിദേശത്ത്ന്ന് വാങ്ങിയത് അവര് മാറ്റിത്തരില്ല. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള
അതിനൊക്കെ വൺ പ്ലസ് ആണ് നല്ലെ ഇന്റെടുത്തൊരു വൺ പ്ലസ് ഇണ്ടായിരുന്നു അത് ഗ്രീൻലൈൻ വന്ന് ഞാ പറയുമ്പോ ദുബായിന്ന് വാങ്ങിന്തേനി ഗ്രീൻ ലൈൻ വന്നപ്പോ ഞാൻ പ്പ് ഇന്ത്യ നാട്ടി വെക്കേഷന് വന്ന സമയത്ത് ഞാൻ അവിടെ കൊണ്ടൊടുത്തു അവരതിന് എനിക്ക് ആഹ് ഫോണ് തിരികെ കൊടുത്ത് എനക്ക് ലൊരു തേർട്ടി ഫൈവ് തൗസന്റിന്റെ വൗച്ചർ എനിക്ക് കിട്ടി അ വൗച്ചർ വെച്ചിട്ട് ഞാൻ രണ്ട് ഫോൺ വാങ്ങി വൺ പ്ലസിന്റെ അതൊക്കെ വൺപ്ലസ് നല്ലൊരു ഓപ്ഷനാ ആയിരുന്നോന്ന്
ആഹ് ഇതിപ്പോ എനിക്ക് ഓപ് സാംസങ് സാംസനിന്ന് വളരെ സർവീസ് മോശണ് ന്നാണ് എനിക്ക് പറയാള്ളത് കാരണം അവരോട് എത്ര സംസാരിച്ചിട്ട് അവര് എത്ര സംസാരിച്ചു ന്നറിയോ ഇനി നിങ്ങളെ ഫോണിലേക്ക് വരില്ല അങ്ങനോക്കെ കോറേ പറഞ്ഞോക്കി ഓക്കേ ന്നാ ശരിട്ടോ
ആഹ്